ഹലോ
ആഹ് കേൾക്കണില്ലേ?
ആഹ് ഇപ്പോ കേക്കുന്നുണ്ട്.
എന്തൊക്കെ എന്തൊക്കെയാ ഫുഡൊക്കെ കഴി ച്ചോ
ഇല്ല കഴിച്ചിനില്ല കഴിക്കണം.
ആഹ്
നിങ്ങള് കഴിച്ചാ
ആഹാ കഴിച്ചി
ആഹാ എല്ലാരും കിടന്നോ
ഇല്ല ഇല്ല കിടന്നിട്ടില്ല മക്കള ഉറക്യാരുന്ന് ചെറിയവര് രണ്ടാൾ ഉറങ്ങി
ആഹാ ആഹാ നാളെ സ്കൂള് ഇണ്ടാവല്ലേ
സ്കൂളുണ്ട് ഇപ്പം രണ്ട് ദിവസം ഒഴിവായിരുന്നില്ലേ
ആഹാ അതെ
അപ്പോ ഭയങ്കര തിരക്കും ബഹളൊക്കെയാരുന്ന് ഇല്ലാ ഇന്ന് മഴ
ആണോ ആഹാ ഇവി ഇവിടെ ഇന്ന് നല്ല വെയില
ആഹ് ഫുട്ബോളൊക്കെ കാണലുണ്ടോ
ഇല്ല്യ എനിക്ക് അതിന്റെ എ ബി സി ഡി അറിയില്ല
ഏ നല്ല ചിലർക്ക് നല്ല താല്പര്യആവേ
എൻറെ ഹസ്ബന്റിനൊക്കെ നല്ല താല്പര്യം ആള് എന്താ പറയാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലെക്സും കാര്യങ്ങളും ഒന്നും പറയണ്ട
ആഹ് അയ് ശരി അപ്പൊ ഇവിടെ മോന് രണ്ടാമ ആള് ഇന്നലെ രാത്രി നെയ്മറിന്റെ ഒന്നാമത്തെ ആളാണ് ബ്രസീലിന്റെ ആളാണ് അപ്പോ
ഓ
ഹ ഇന്നലെ ബ്രസീലിൻ്റെ കളിയുണ്ട് പറഞ്ഞിട്ട് ഫോണില് പിന്നെ ഇത് വെച്ചെന്നാ മൂന്ന് മണിക്ക് അലറാം വെച്ച്ണ
കാണാൻ വേ
ആഹ് ആഹ് അപ്പം മൂന്ന് മണിക്ക് അലറാം വെച്ചപ്പോ അലറാം അടിക്കിന ശബ്ദം കേട്ടിട്ട് ഞാനും ഒണന്നു
ആഹ്
പിന്നെ ഉറക്കം വന്നില്ല ഇന്നലെ പുലർച്ചക്ക് മൂന്ന് മണിക്കേ ഒണന്നിട്ടേ ഇപ്പം ഇങ്ങനെ ഉറക്കം വരിക അപ്പ എന്താ ഉച്ചക്ക് ഉറങ്ങിയിട്ടുമില്ല നേരത്തെ ഒണന്നിട്ടേ
ആഹ് കുട്ടിയോ അവൻ ഭയങ്കര ഏ മൂന്നാംക്ലാ സിലാണ്
അയ്യോ എന്നിട്ട് മൂന്ന് മണിക്ക് എണീറ്റ് കളി ക
ആ കളി കണ്ടു മൂന്ന് മണിക്ക് എണീറ്റ് കളി കണ്ടിട്ട് ഇപ്പൊ ഈ ഇന്നിപ്പോ ഒര് ഏഴര ഒക്കെ ആയപ്പം ഒറക്കം വരു വരല് തുടങ്ങി ഉച്ചക്കൊക്കെ കളിയല്ലേ ഭയങ്കര ജോറ് കളിയാ ഇവിടെ അവിടെ
ഓഫ്
ഹ ഹ
ഉം എന്റെ ഹസ്ബന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ്ൽ കളിയൊക്കെ കാണും പിന്നെ ഞാനിപ്പ എന്റെ വീ വീട്ടിലായതുകൊണ്ട്
ആഹ് ആഹ് ആഹ് നമ്മളെ വെ ഒരാള് ശബ്ദം കേട്ടാ പിന്നെ നമ്മളെ ഒർക്കം പോയി പിന്നെ ഒർക്കം വര്ല്ലെ
അത് ശെരിയാ ഒരിക്കല് ഞ്ഞെട്ടിയാ പിന്നെ ഒർക്കം
ആഹ പിന്നെ ടൈം അങ്ങനെ പിടിക്കില്ലേ ചിലർക്ക് പെട്ടെന്ന് ഉറങ്ങണ് ആളുണ്ട് എനിക്കങ്ങനെ ഉറക്കം വരില്ല എനിക്ക് കുറേ ടൈം പിന്നെ ഇരിക്കണം
ഉം ഉം ഞാൻ എനിക്ക് ഓരോരു ചില സമയം ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങും പക്ഷെ ചില സമയം എത്ര നേരം നിന്നാലും എനിക്ക് ഉറക്കം വരൂല്ല ചിലപ്പോം രണ്ട് മണിക്കൊക്കെ ഉറങ്ങിയ ടൈമൊക്കെ ഉണ്ട് ഫോൺ നോക്കിട്ട്
അങ്ങനെ ഇരിക്കൂല്ലേ
ഉം എന്റെ ഹസ്ബന്റ് ഒ അങ്ങനെയ ആള് വേണന്ന് കരുതിയാൽ നേരത്തെ തന്നെ എണീക്കുകയും ചെയ്യും പക്ഷെങ്കില് ബെഡ് ക ണ്ടാല് പെട്ടെന്ന് ഒറങ്ങുകയും ചെയ്യും.
ഒറക്കം വരും ചെയ്യുലേ. അത് ശരി. ഹസ്ബന്റിന്റെ വീട്ട്ക്ക് പോയിട്ടില്ലല്ലേ. പോയിട്ടി ല്ലല്ലേ പറയേ
അതാ ഞാൻ പറഞ്ഞത് ഇല്ല പിന്നെ വല്ല പ്പോഴും വരുന്നത് കൊണ്ട് പ്രശ്ന ഇല്ല. കൊറച്ച്സം നിക്കാ ഉം. ഇവ് വിടെയും വേറെ ആരു ഇല്ല ഞാനും അമ്മയും അച്ഛനും മാത്രേ ഉള്ളൂ.
ആ മ്യാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷായി?
വൺ ഇയർ ഈ മെയ് ഇരുപത്തി മൂന്ന് ആ ഒരു കൊല്ലം. ആഹ് അതെ.
ഉം വേറെ ജോലിക്കൊന്നും പോണില്ലാ
ഇല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു.
ആ
അപ്പൊ വർക്ക് ഇപ്പൊ റീസന്റ്ലി നിർത്തിയതാ
ആ ആ ഐശരി
ആ ഹെൽത്ത് ഇഷ്യൂ വന്നു അതിന്റെ പൗഡർ കാര്യങ്ങളൊന്നും അലർജി പ്രശ്നം വന്ന്
ആ അലർജിഇല്ലെർക്കൊക്കെ ആ
ഉം ഉം എൻ എന്നോട് പറഞ്ഞു മൻ തി നിർത്തിക്കോ വേറെ എന്തെങ്കിലും നോക്കാം
ആ ഐശരി
ഉം ഇനിയിപ്പം എന്തെങ്കിലും നോക്കണം. ഇല്ല ഞാന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയായിരുന്നു
ആ ഐശരി
ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി നോക്കണംന്നുണ്ട്. ഇനിയിപ്പം അഡ്മിഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കണം
ആ അയ്ശരി ആ
രണ്ടും മനസ്സായിരിക്കും നോക്കാന്ന് കരുതും പക്ഷെങ്കില് പിന്നെ വിചാരിക്കും അവിടുന്ന് പഠിപ്പൊന്നും നടക്കത്തില്ല വിചാരിച്ച പോലെ ന നമുക്ക് നമ്മളെ വീട്ടിലാവുമ്പോ
അതെയതെ
മാനേജ് ചെയ്യാൻ പറ്റുവല്ലോ പക്ഷെ അവിടന്നാവുമ്പോ അങ്ങനെ
പണി രണ്ടും പാടാവൂമ്പല്ലേ നടക്കില്ല തോന്നൂലേ
ആ എന്താ ചെയ്യാ നടക്കുവോ ഇല്ലയോന്നുള്ളൊരു
ആ
ഉം നമുക്ക് പിന്നെ ഇവിടന്നാവും മ്പം എനിക്ക് ഇങ്ങനെ ഇണ്ടന്ന് പറഞ്ഞിട്ടങ്ങു വരാലോ അവിടന്നങ്ങനെ പറ്റില്ല വേറെ ആരുല്ല ഞാനും അമ്മയും ഹസ് ഹസ്ബന്റും ഒരനിയനും മാത്ര ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ പെട്ടന്ന് ബാക്കോട്ട് വലിയാൻ പറ്റില്ല.
ആ
പക്ഷെ പറഞ്ഞിനി എന്തെങ്കിലും പഠിക്കുന്നുണ്ടേ പഠിച്ചോന്നും പറഞ്ഞു. പിന്നെ എനിക്കൊരു ടെൻഷൻ.
അയിശ് ശരി ഹേ ഹേ അമ്മയ് ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ?
ഇല്ലി ലി ല്ല. അമ്മ ഹൗസ് വൈഫാ ഹസ്ബെൻടിന്റെ അമ്മ വർ ക്ക്‌ ചെയ്യുന്നുണ്ട്.
അവിടെ ഹസ്ബൻഡിന്റെമ്മേ ആ ശരി.
ആ അവിടെ എല്ലാരും ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ആരും ഉണ്ടാവില്ല ആ അമ്മ പോവും ഹസ്ബൻഡ് പോവും അനിയൻ പോവും ഞാനും പോവും പിന്നെ എല്ലാരും വൈകുന്നേ രാഎത്താ ഇപ്പോഴാണ് ഞാൻ ലീവായത്.
ആ അത് ശരി
വിടെയും ആരും ഉണ്ടാവൂല അതോണ്ട് പിന്നെ ഇവിടെ നിക്കുന്നതിലും വലിയ പ്രശ്നല്ല. എല്ലാരും വരുമ്പം ഈവനിങ് ആകും ഉം അതെ പിന്നെ വീട്ടില് തനി ചിരിക്കണ്ടേ.
ആ അതെ അതെ പകലൊക്കെ ഒറ്റക്കലേ
രാവിലെ തന്നെ എല്ലാം ആവും.
ആ ഫുഡൊക്കെ രാവിലെ ആവില്ലലേ.
ആ ഹസ്ബൻഡിന് പോകുമ്പോ എടുക്കണം അതുകൊണ്ട് ചായയും, ചോറും ക്കാവും.
ആ
അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഞാൻ വീട്ടില് പോസ്റ്റയിരിക്കും
ആ ആ അതന്നെ
അപ്പം അങ്ങനെ പറഞ്ഞ് പിന്നെ ഇവിടെ ഞാൻ ഏച്ചീനോട് പറഞ്ഞീനോനെനക്ക് ഓമ്മയില്ല ഇവിടെ പണി നട
ആ അത് പറഞ്ഞന്നു പറഞ്ഞാരുന്നു ഉം
ഒ അതുകൊണ്ടെല്ലാം പിന്നെ ഇങ്ങ് പോന്നു.
പോ എന്താണലെ ആഹ അത് ശരി ഇന്ന് മഴ ഉണ്ടായിുന്നോ അവിടെ ക്ക്
ഇല്ല ഇന്ന് നല്ല വെയിലായിരുന്നു അതാ ഞാ ഞാനിങ്ങന ഇ അമ്മനോട് പറഞ് മഴക്കാലന്ന് പറയുന്ന ഇത് കണ്ടിട്ട് മഴയൊന്നും തോന്നുന്നില്ല മഴയൊക്കെ നിന്നോ ന്ന്
ആഹ അതന്നെ മഴ മഴ കുറഞ്ഞുന്നല്ലേ പറഞ്ഞപ്പോൊ
അതാ ഞാാനിങ്ങനെ പറഞ്ഞത് ഇത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മഴ കൊണ്ട് നിക്കാനാവൂല ഈ ഒരു ടൈമിലല്ലോ
ആഹ അതെ അതെ ഏ ഇപ്രാവശ്യം സ്കൂള് തുറക്കണെ ണന്റെ മുന്നേക്ക ഇഡിയൊക്കെ പൊട്ടി പോയിട്ടോ അതുകൊണ്ട് കഴിച്ചലായ് യികൊറെ
ആ അതും ശരിയാ ആ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എടക്കരു ആ നല്ല വെയിലുള്ള ടൈമിലും എടക്കൊരു മഴയുണ്ടായിരുന്നു നല്ല
ആ ആ
അത് ഓണ്ട് കൊറെ പേർക്കൊക്കെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടായില്ല
മ്മ്
മ്മ്
അവിടെണ്ടോ വെള്ള പ്രശ്നംഉണ്ടോ അവിടെ
ഇല്ല ഇല്ല ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടിലായാലും വയലോരം സൈഡാണ് അപ്പൊ നല്ലോണം എല്ലാ കാലത്തും ഭൂമി കണക്കായിട്ട് വെള്ളം ഉണ്ടാവിട ഇവി ഉം ഇവിടെ പക്ഷ ങ്കില് വെള്ളം വറ്റൂല നിലയടക്ക് കണക്കായിട്ട് മ എന്നാ നെല്ലിപ്പലകയോ അങ്ങനെ എന്തോ ഇല്ലേ
ആ ആ കിണർന്നെയ ആണല്ലേ കിണർന്നെയാണ്
കെണറ് തന്നെയയാ ആ ദ്യം വീട്ടിലേക്ക് എൻട്രി ഇല്ലായിരുന്നു അപ്പുറത്ത് വീട്ടുന്നാ വെള്ളം എടുക്കില് പിന്നെ വി ് വീട് പുതിയ വീട്ടുക്കുന്ന സമയത്ത് ആദ്യം കെണറും മതി എന്നിട്ടും മതി വീട് എന്നുള്ളൊര് ഇത് വന്നു വെള്ള ആണല്ലോ നമാക്ക് ക്ക് മീ.. ഇത് അപ്പുറത്തെ വീട്ടിൽന്ന് എത്രാന്ന് വെച്ചിട്ടാ എടുത്തിട്ട് വരിഅ അതെ അതെ അയ്യോ പണ്ടൊക്കെ ഒരു പാട് കഷ്ടപ്പെട്ടിന് കാരണ പൈപ്പൊന്നുണ്ടായിരുന്നില്ല അപ്പം എല്ലത്തിനും വെള്ളം എടു ട്ടുണ്ട് അലക്കാനും നല്ലവെള്ളവും കുളിക്കാനും ഒക്കെ അതുകൊണ്ട് ആദ്യം കിണറ് മതി കിണറ് കുഴിച്ചിട്ട് മതി വീട്ന്ന്ല്ലേ ആ കോരി എടുക്കണം അപ്പം അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ആ ഹാ ആ അതെ